ഹലോ ഹലോ ആ കേൾക്കണ്ട് കേൾ ഓ കേൾക്കാണ്ട് കേക്കാനുണ്ട് പറഞ്ഞോള തോന്ന് നല്ല മഴയാണല്ലോ
അതല്ലേ ആ ഇവിടെ
ഉ ആ ആ രാവിലെ മുതലല്ലേ
രാവിലെ മുതല് നല്ല മഴയുണ്ട്
ആ ആ അതെ കൊറവുണ്ട അതെ അവിടെ അങ്ങനെ തന്നെ
ഈ നേരം ആയത കൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല രാവിലെ മുതൽ ഈ നേരത്തിന്റെ കുറൊണ് ഇരുട്ട്
ആ അതാണ് അതെ പിന്നെ മക്കള പോണം വരുന്നക്കെ ആമ്പോക്കെ ബുദ്ധിമുട്ടല്ലേ. അവൾക്ക് മഴ ആവുമ്പോക്കെ
സ്കൂളക്ക് പോവാനും വരാനും ഒക്കെ ഒരു ഒരു ഇരുട്ട പിടിച്ച പോലെയാണ്. ഉ
ആ അതെ
വൈകുന്നേരത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞോ. ഓ ഒന്നു ഒന്നു
ഓ കഴിഞ്ഞു അത് കഴിഞ്ഞു
മഴ ആയതൊണ്ട് പിന്നെ എത്ര കഴിച്ചാലും മതിയാവൂലല്ലോ ചൂടുള്ളതും.
അതെ രസമാണ് മൈയും കണ്ടിങ്ങെനെ ചായ കുടിച്ചിരിക്കാന്.
അതെ അതെ അതെ
ഉം ഉം ഉം
എന്നിട്ട് എന്തായും നാല് മണിക്ക് സ്പെഷ്യല്.
എ ബ്രെഡ് റോസ്റ്റ് ചെയ്താണ്ട്.
ഉം
അ എന്താ കോഫി ചോക്ലേറ്റ് ഉണ്ടാവല്ലോ? പീനട്ട് ബട്ടർ അത തേച്ചെടുത്തക്കതൊക്കെനു മക്കൾക്ക് സ്കൂൾട്ട് വന്നാ എന്തെങ്കിലൊക്ക ഒന്ന് കിട്ടണം.
അതെ അതെ അതെ അവര് വിശക്കണോന്ന് പറഞ്ഞിട്ട് വര്ന്നെ ചെയ്യാം.
ആ അതെ കളിയൊക്കെ കഴിഞ്ഞ് വരല്ലേ.
അതെ
അപ്പോ പിന്നെ അങ്ങനെയക്കന്ന് നിങ്ങക്കെ എന്തേനു
ഞാനിപ്പോ ചായ തിളപ്പിച്ചു വെച്ചിട്ടുള്ളൂ.
ആഹ ശരി കളി കഴിഞ്ഞിട്ടാവുലേ? ഏ ചോറ്ന്നോ അയ്ശരി
ഒന്നേക്ക് ചോറ്ന്ന് കഴിഞ്ഞാ പിന്നെ കുറച്ച് കളിയൊക്കെ കഴിഞ്ഞഞ്പ്പ കുളിയൊക്കെ കഴിഞ്ഞാ അപ്പൊ ഒരു ചോറ് കൊടുക്കും ക്കന എന്തെങ്കിലൊക്കെ നിർത്തിയാൽ മതി. ഇനി ഇനി എന്ത് ഇണ്ടാക്കുംന്നുള്ള ആലോചനയിലാ.
അത് ശരി അപ്പൊ രാത്രി ചോറ് കഴിക്കൂലേ?
അല്ല ഇനി ഇത് കഴിച്ചാ പിന്നെ ഇന്നത്തെ ഭക്ഷ
അല്ലേ ആ ആ ശരി അങ്ങനെല്ലേ
അങ്ങനെ പിന്നെ സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കി അപ്പൊ കഴിക്കും. മന്തിയോ ബിരിയാണിയോ അങ്ങനൊക്കെയണെന്നുണ്ടെങ്കിൽ രണ്ടെട്ട് മൂന്നെട്ടൊക്കെ
കഴിക്കൂല അതെ സാധാ താവുമ്പൊ ഓൽക്ക് വേണ്ടി ആ
നിങ്ങള് എവിടെ വീടെ എവിടെയാണ്.
ഇവിടെ നമ്മള് ഇവിടെ കിഴിശ്ശേരി
കി കിശ് ആഹ്
ഉം മലപ്പുറം ജില്ല കിഴിശേരി അല്ലല്ല പെരിന്തൽമണ്ണ അങ്ങട്ടല്ല ങ്ങടെ കൊണ്ടോട്ടി ഇങ്ങനെ
ആ കൊണ്ടോട്ടി മലപ്പുറം ആനെ ആ ശരി
നിങ്ങള് നിങ്ങെളെവിടെ?
ഞങ്ങള് പാലക്കാട് പട്ടാമ്പി.
ആ അങ്ങിട്ടാണല്ലേ ശരി ഉം ഹസ്ബൻ്റ എന്താ ചെയ്യണ്?
ഹസ്ബൻ്റ നാട്ടിലാണ് അവര് പണിയാണ്.
ആ ശരി, ഉം ഉം മക്കളെത്രാണ് മൂന്നുട്ടികൾ ആഹ എനിക്ക് രണ്ടാള് ചെറിയാ മക്കളാ അല്ല ഒരേ ആ അത് ശരി എന്റെ വലുത് മൂന്നിലാണ്.
ആഹ ശരി,
മറ്റോളപ്പ എൽ കെ ജിയിലേക്ക് ഈ വർഷം ചേർത്തിയതാണ്.
അയ്ശരി ചെറുതൊന്നരവയസ് കിടന്നുറങ്ങുന്നു അത് ശരി.
അങ്ങനല്ലേ? അപ്പോ ങ്ങൾ രണ്ടാളും ഇണ്ടാവുള്ളു വീട്ടില്.
അതെ ഞാൻ രണ്ടാളല്ലേ? അതിൻ്റെ നടൂല് മൂന്നാളുണ്ട്
മറ്റേ മറ്റോക്ക് എത്രായ് മുന്നാക്കളണല്ലേ. ഉ ഉ നാലാം ക്ലാസിലെ ആ ആ ശരി. ഏ മ്മണ്ട അയ്ശരി പ്രായ ആയതാ? ഉ ഉം ശരി കിടപ്പിലാ ഓ അപ്പൊ മോളെ വെച്ചൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടാവൂലേ? ആരേ വെരോ സഹ ആ ശെരി ആരെങ്കിലും വരുവോ, കുട്ടിന് നോക്കാനൊക്കെ?
ഇല്ല സ്ഥിരമായിട്ട് ന്നാരു വരുല ആ രണ്ട് മുത്തുച്ചികളുണ്ട്. പക്ഷെ സിരയിട്ടൊന്നു വരില്ല. എന്തേങ്കിലുക്ക അധിക ബുദ്ധമുട്ടുകളുണ്ടെങ്കില് ഒക്കെ ഒന്ന് വിട്ടേക്ക് പോണം എന്നുണ്ടങ്കിൽ അങ്ങനെയൊക്കെ വരും.
രൂലെ ആ നമുക്ക് കിടപ്പിലെ എല്ലാം ചെയ്ത് കൊടുക്കേണ്ടി വരുമോ?
എല്ലാ ചൈയ്തു. കൊ എഴുന്നേറ്റ് ഇരിക്കും പക്ഷെ എഴുന്നേറ്റ് ഇരുത്തി കൊടുക്കണം. പിന്നെ ആ ഭക്ഷണം കൊണ്ട്പോയി കൊടുത്താൽ വ വാരികഴിക്കും. ച്ചടുത്ത കഴിഞ്ഞൽ വരിക്കഴിക്കും. ബാത്റൂമ് ക്ക് കൊണ്ടോകണം പിന്നെ പിന്നെ രാവിലെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോകും. പിന്നെ തിരിച്ചുണ്ടോന്ന് കഴിഞ്ഞാല് പിന്നൊക്കെ നമ്മള്
ആ ആ ശരി അങ്ങനെ ചെയ്യലാവൂലേ? -
അതെ അതെ
ആയായിട്ടല്ലേ അതോ വേറെന്തെലും അസുഖം എന്തെങ്കിലും ആണോ?
പ്രായത്തിന്റെ ഇല്ല ആ വീണതാണ് ബാത്റൂംന്ന് ഇറങ്ങുമ്പോ ഒ ആറു വർഷം മുമ്പ് പിന്നെ അതിനു ശേഷം പേടിയോണ്ടും ബുദ്ധിമുട്ടോണ്ടോ കാലിന ബല ഇല്ലാത്തോൊും ആള് പിന്നെ നടന്നിട്ടില്ല നടക്കും വാക്കറ് വെച്ചിട്ട് രണ്ട് ഒരാള് പിടിക്കുക എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ബാത്റൂമൊക്കെ
ആഹ ആ ശരി അങ്ങനെയണ ഞപ്പൊ വല്ിയ പ്രായം ഇല്ലല്ലേ
പ്രായം എൺപത് വയസ്സൊക്കെ ഉണ്ട് ഒമ്പത് മക്കളുണ്ട് അതെ മൂത്താൾക്ക് പത്ത അമ്പത്തഞ്
ആഹ ആഹ ആഹ ശരി അങ്ങനെ ലെ ആഹ ഉ അ ഞൊക്കെ പെട്ടെന്ന് മാറട്ടല്ലേപ്പൊ സ്വന്തമായി ചെയ്യാൻ കഴിഞ്ഞ തെറാപ്പി ചെയ്താല് റെഡി ആവലേക്കല്ലേ
അയ്യോ അതൊക്കെ നമ്മളിപ്പോ ആറു വർഷത്തിന്റെ ഇടക്കെ കുറെ കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട്
ൻ മാറ്റം വന്നില്ലല്ലേ
ആ പിന്നെ ഏ ഒന്ന് ഷ്രോക്ക് വന്നിട്ട് വലത് സൈഡ് കുറച്ച് ബലക്കുറവുണ്ട് ആൾക്ക്
ആഹ അപ്പൊ ഒരു പേടി ഉണ്ടാവൂലേ
അതായത് വഴുവ വഴുവ എന്നൊരു പേടി പിന്നെ നമ്മള് കൊറേ പിടിമലും കൂടുമ്പോ അവർ മനസ്സിന് ഒരൊറപ്പ് ല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് ശരീരത്തിന് ഉറപ്പുണ്ടാവില്ലല്ലോ
ആരെ പ്രശ്നംണ്ടാവലേ
ആ ആ ആദ്യം തന്നെ മുൻവിധിയാണ് ഇനി ഇന്നെ കൊണ്ടൊന്ന പറ്റില്ല എന്നുള്ളത്
ആഹ അപ്പൊ പിന്നെ ഒന്നും കൂടെ തളരല്ലേ
ആഹ അതെ അതെ പിന്നെ നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാനൻ പറ്റൂല്ലോ നാള നമ്മള ഒരു എജ് വുമ്പോ നമ്മളിപ്പോ എന്തൊക്കെയാ പറയാ ചെയ്യ എന്നുള്ളത് നമുക്കറിയിലല്ലോ
നമുക്ക് കൈല്ല തോന്നീട്ടല്ലേ ആ അപ്പ പിന്നെ എല്ലാം എടുക്കണ ആളന്നെല്ല ല്ലെന്യോ
ഒരുപാട് ഇങ്ങനെ കിട്ടീന്ന ആളല്ല എന്നാലും അവനാന്റെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തന്നോ
ആഹ ആഹ ആ ശരി ഉ ആ ഉപ്പല്ലേക്കുലേ
ഇല്ല ഇപ്പ പത്ത് പതിനാറ് വർഷം മുമ്പ് മരിച്ചിട്ടുണ്ട്
ആഹ ആ ശരി
ഉം
എന്താ മക്കളൊക്കെ എന്താ ചെയ്യണ്
എങ്ങനെ
മക്കളൊക്കെ എന്താ ചെയ്യുന്നറയാ മേലലൊക്കെ കഴിഞ്ഞാ
ഏ ഈ ഉമ്മന്റെ മക്കളെ
അല്ലെ സ്കൂളിട്ട് വന്ന
ആ അതാ സ്കൂള്ല് ആ മൂത്ത മോന് ഫൈസി കോഴ്സിന് പഠിക്കാ
ശരി
അവന അവിടാണ് പിന്നെ ഞാനും രണ്ടുപേരെള്ളൂ അവിടെ പോയിട്ടില്ല പിന്നെ എണ്ട് ആള് വൈകുന്നേരത്തെ കച്ചവടമാണ് അതുകൊണ്ട് രാത്രിയാകും വരാൻ
തന്നെ വൈകുന്നേരം പോവലാ
ആഹ ആഹ വണ്ടീയില് വച്ചിട്ട്
ആഹ് ആഹ് ശരി മ്മ്ഹ്
എന്ന പിന്ന ഞങ്ങള് എങ്ങനെ ആഹ് ഞങ്ങള് മൂന്നാള്
ആഹ് ഉണ്ടാവൂലേ ആ ആ മോളൊറങ്ങാര്ന്ന് വെറ്തെ
അല്ലാ ചെറുത് മോനാണ് അവപ്പ ഒറങ്ങീറ്റേള്ളു അവ ഒറങ്ങുമ്പൊഴാണ് നമ്മ്ടെ വീട്ടിലെ കാര്യങ്ങളൊക്ക നമു
ആഹ് അതെ
ബാക്കിയെക്കെ ഇങ്ങന വലേ കൂട തട്ടിത്തളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അതെ
ആഹ് അതെ ഉം ചെറിയവരുണ്ടാവുമ്പൊ അങ്ങനെയാണല്ലോ പെൺ ഓല് ഒറക്കണേന് ശേഷല്ലേ നമ്മള പണി
ഗ്രൗണ്ട്ന്നിങ്ങനെ ഒരു മ്യൂസിക് വന്ന് കഴിഞ്ഞാ അത് എല്ലാരുക്കും ഒരു ബുദ്ധിമുട്ടാവൂല്ലെ
ആഹ് അതെ അത് ശരിയാ ഉം ആ ഫ്രീയായിരിക്കുമ്പ അങ്ങനെ അരക്കണം അല്ലെ കിട്ടും എന്തേ ഇങ്ങന എന്തേൽ ചെയ്തീനോ പിന്നെ
ഇല്ല ഞാന് ഒരു ആ ഞാനൊരു സൈക്കോളജി ഫോമില് വ ആ എന്താണ് ഈ സി ആർ എ ക്കായ്റ്റ വർക്ക് ചെയ്തിരുന്നു പിന്നെ ഇവിടിരുന്നു ഇവിടെ ഇരി ഇന്നപ്പോ ഹ്‌മ്മാ ഉമ്മാനെ ഇങ്ങട് ഞങ്ങള് താമസിക്കണ വീട്ടിക്കൊണ്ടുവന്നു അപ്പൊ പിന്നെ അ ആ ആള ഇട്ടിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായ് അ അന്ന് അന്ന്ക്കോയി നങ്ങ് കോവിഡ് സമയത്ത് ജോയിൻ ചെയ്തതായിരുന്നു എനിക്ക് വർക്കറ്റ് ഹോമായിരുന്നു പക്ഷെ
അ
ഏ ഒ അത് കഴിഞ്ഞ് കോവിഡിന്റെ പ്രശ്നങ്ങളൊക്ക തീർന്നിട്ട് ഓഫീസില് ക്കെത്തണംന്ന് പറഞ്ഞപ്പോ പോണം ന്ന്ള്ളത് ഒരു ബുദ്ധിമുട്ടായി പിന്നെ ഇവിടെ അടുത്തൊരു ക്ലിനിക്കിലൊക്കെ ഞാൻ കേറി ഇറസ് പക്ഷെ അൺലക്ക് പക്ഷേ അപ്പൊഴും പകല് ഉമ്മാനെ ൻ്റെ കാര്യം വളരെ അധികം ബുദ്ധിമുട്ടാണ്
ആഹ് ഒക്ക കൂടെ മുമ്പോട്ട് പോവാൻ കഴിയണ് ണ്ടാവലല്ലേ
അതെ കുറച്ചു കൂടെ ആയപ്പ മോനും ആയി
പിന്ന തീരെ കഴിഞ്ഞില്ലല്ലേ
ആ ഹ പിന്നെ ഇനിപ്പ എന്തായാലും വീട്ടില് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് മാത്രം പിന്നെ നോക്കാൻ തൊടങ്ങി
നോക്കാൻ തൊടങ്ങില്ലേ ആഹ് അതെ ചെയ്ത് വന്നോർക്ക് പിന്നെ ഒന്നും ഇല്ല ഞാനൊരു ബുദ്ധിമുട്ടാണാ അ ല്ലെ അതെ അതെ ചെറുതാണെങ്കിലും ചെറ് അതെ ആഹ് അതെ അതെത്രതായാലും അത് നമ്മക്ക് വലിയ തന്നയോ ആ അതെ അതെ ഉം പിന്നെ എന്തൊക്കെയാണ് ഉം എന്നാ ആയിക്കോട്ടെ ഞാന് ആഹ് ന്നാ ആയിക്കോട്ടെ ശരിയെൻ ന്നാ പോട്ടെ അ ഉം